ഹലോ ആഹ് കേൾക്ക പറഞ്ഞോ. എന്താണ് പിന്നെ വിശേഷം പറഞൊ അതെയല്ലേ ഇങ്ങനാ കുഞ്ഞിനെ ഉറക്കണ ആ ഇവിടെണ്ട ഒരു കുഞ്ഞ്.
ആഹ് ആഹ് ഹാ
വയസൊന്നായിട്ടില്ല മുപ്പത്തി ഏഴു ദിവസം.
ആഹാ ആഹാ ആഹഹാ ഹാ. ആവ ഉറങ്ങിയോ.
ഏമോള് പാല് കൊടുക്കണ്
ആഹ്ആഹ് ആഹ് ഉം
അവിടെ ഉള്ള കുഞ്എന്തോരായി.
ഒന്നര വയസ്സായി
ആഹ്
ആഹ് ആഹ് ഉറക്കം പിടിക്കുന്നതേ ഉള്ളു
അതെയല്ലെ ആ നീ അത് കഴിഞ്ഞ് ഭക്ഷണക്കെ ആ ഭക്ഷണം കഴിച്ചന്ന് പറഞ്ഞല്ലേ ആഹ് ആഹ് റേഞ്ചിന് ഭയങ്കര പ്രശ്നുണ്ടൊന്നുണ്ടല്ലേ ആ ഭാഗത്ത്
ഇവിടെക്കൊഴപ്പ ഇല്ല ഫോണിന് പിന്നെ പ്രശ്നം ഉണ്ടായത് കൊണ്ടാ വൈഫൈ വെച്ചത് വൈഫൈക്ക് കൊഴപ്പൊന്നുല്ല.
അതെല്ലേ ആഹ് അല്ലെ നേര ത്തെ കടകടാന്ന് ഒച്ച കേട്ടിട്ട് പിന്നെ ഇതായി പോയി അതാണ് ചോദിച്ചത്
ആഹ് ഇവിടെ കൊഴപ്പൊന്നുല്ല
അതെയല്ലെ പിന്നെ എങ്ങനെയുണ്ട് നാടൊക്കെ നല്ല കൃഷിയൊക്കെയുള്ള നാടാ
ഓ ഇവിടെ അങ്ങനില്ല എന്റെ വീട്ടില് കൃഷിയൊക്കെഒള്ള നാട
അതെയല്ലെ എന്തിട്ടാ ആ കൃഷി ചെയ്യണ അവിടാ
അവിടെ ഒരുമാതിരി എല്ലാം ഉണ്ട് പിന്നെ ഇപ്പ ഒരു പന്നി ശല്യം ഉള്ളത് കൊണ്ട് വലുതായിട്ട് ട്ടൊന്നും നടക്കുന്നില്ല എല്ലാം കൃഷിയെയ്യും വാഴ ആഹ് വാഴയും ചീനിം ചേമ്പും ആഹ് എല്ലാം നശിപ്പിച്ച് കളയും
അതെന്ത് അവര് തിന്നണതാണോ അല്ലെങ്കിൽ വെറുതെ നശിപ്പിക്കണതാണോ
അല്ല അത് നമ്മുടെ ഇപ്പം ചീനിയൊക്കെ വെയ്ക്കാണെന്നുണ്ടെങ്കി അത് വെളവായി കഴിഞ്ഞിട്ട് അത് മൊത്തവും കൂടെ കു ത്തിയെടുത്ത് വെളീ വെച്ചിട്ട് പകുതിമുക്കാലോളം കഴിക്കും ബാക്കി അവിടെ ഇട്ടേച്ചും പോവും ആഹ് കഴി കഴിക്കും കഴിക്കും കഴിക്കാൻ വേണ്ടിട്ടാ ഇത് മൊത്തം നശിപ്പിച്ച് കളയുന്നത്
അല്ലാ അപ്പൊ എന്റെ ഒരു സംശയം ചോദിക്കണേണ് അപ്പ അവര് മറ്റേ ഭക്ഷണം വേറെല്ലേ കഴിക്കണേ അല്ലാണ്ട് ഈ നമ്മ ഇണ്ടാക്കണ സാധനങ്ങളാണോ കഴിക്കണത് അടീൽ ഇണ്ടാവണ സാധനങ്ങള്
അതീന്ന് ഉണ്ടാവുന്ന സാധനങ്ങളാ കഴിക്കുന്നത് പിന്നെ ഇത് അങ്ങനെയുള്ള സ സാധനങ്ങള് കഴിക്കാൻ വരുമ്പോഴാണ് ഈ നമ്മള് എല്ലാം കൂടെ മിക്സായിട്ടല്ലേ കൃഷി ചെയ്യുന്നു ഇപ്പൊ വാഴക്കിടക്ക് ചീനി അങ്ങനെ വെക്കുമ്പം അവർക്കറിയില്ലല് പ്പൊ ഏതീന്നാ കിട്ടുന്നത് അപ്പൊ എല്ലാം നശിപ്പിച് ജയിച്ചും പോവും ആഹ് കൊത്തിയ എടുത്ത് ആഹ് മൊത്തം കുത്തിയെടുത്ത് വെളിയിലിട്ടേച്ചും പോവും ആഹ് പിന്നത് മൂ ആഹ് അതിനെ പറ്റി എനിക്കറിയത്തില്ല ഇങ്ങനെ നശിപ്പിച്ച് കളെ
ആഹ് വേറൊരു പാർട്ടിയെന്റടുത്ത് പറഞ്ഞ് ഇങ്ങനെ മുറ്റത്ത് കൂടെ പോകും എല്ലാ സാധനങ്ങളും നശിപ്പിക്കും കൃഷിയൊന്നും വെപ്പിക്കൂല ഭയങ്കര ശെല്യാണ് ഏഹ് മക്കള് ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകും മക്കളും അച്ഛനും അമ്
ആഹ് ആന്നാന്ന് എല്ലാരും കൂടെ ഒന്നിച്ചാ പോന്നെ ഒറ്റക്കൊറ്റക്ക് പോത്തില്ല ഒറ്റക്ക് പോകുന്നത് എന്താ മറ്റേ കൊമ്പൻ അങ്ങനെങ്ങാണ്ട് പറയുന്ന കേക്കാം
ആഹ് അല്ലാ അത് ഞാൻ ചോദിച്ചതാണ് അപ്പൊ ഇ ഈ സാധനം മാത്ര തിന്നൂള്ളു അല്ലെങ്കി മറ്റേ മാംസങ്ങളും തിന്നൂലേന്ന് വെച്ച അതാണ്
ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അയിനെ പറ്റി അറിയത്തില്ല മാംസങ്ങളും
ചിലപ്പോ ഇത് ഈ അടീൽ വെക്കണ സാധനങ്ങൾ മാത്രം തിന്നണ
ആഹ് ആയിരിക്കും ഉം പണ്ട് ഇവിടെങ്ങും ഒന്നും ഇല്ലാത് ത്ത സാധനം ഇല്ലാരുന്ന് ഇപ്പഴല്ലേ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയത് ഉം അങ്ങനെ അതോണ്ട് കൃഷി ആഹ് വെക്കാൻ ഒക്കുന്നില്ല ഇപ്പൊ തന്നെ കൊറച് ച്ച് കുറ കുറച്ച് മാസങ്ങ ക്കു മുമ്പാണ് അവിടെ നൂറ് ചീനിയോളം വെച്ച് പിടിപ്പിച്ച് അത് ഒരുമാതിരി വെളവാവാറായതാരുന്നു. അമ്മള് എന്ത് കഷ്ടപ്പെട്ടിട്ടാ ആഹ് കപ്പ കപ്പ അത്രയും. ആഹ് ആഹ് നലോണ്ണം വിളവാവാറായതായിരുന്നു എന്ത് കഷ്ടപ്പെട്ടിട്ട വളവും എല്ലാം മേടിച് ട്ട് അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സാധനാ എന്നിട്ട് ചുറ്റും മറച്ച് വെച്ചിട്ടാണ് ത്രം ചെയ്തത് അത് പകുതി മുക്കാലോളം വെളവാവാറായപ് ത്തേനും മൊത്തം ഒരെണ്ണം പോലും ബാക്കി വെക്കാതെ മൊത്തം കുത്തി എടുത്തുകളഞ്ഞ്
ഇതെന്ത് കാര്യത്തിനാണ് അവനോന്‌ തിന്നാനുള്ളത് അവനവന് തിന്നാനുള്ള മാത്രം കുത്തിയെടുത്തിട്ട് ബാക് ബാക്കി അവിടെ ഇട്ടിട്ട് പൊക്കൂടേല്ലേ?
ആഹ് ആയിട്ട് ആഹ് അ അങ്ങനെ ഇടത്തില്ല. ഇപ്പൊ പകുതിയേ എടുത്തുള്ളെങ്കി പിറ്റേ ദിവസം വരും ബാക്കിയും കൂടെ എടുക്കാൻ.
ആഹാ അൽ അപ്പ എല്ലാ ദിവസവും അധ്വാനിച്ചത്. വല്ലോരും അധ്വാനിക്കണ എല്ലാ ദിവസോം തിന്നോണ്ട് പോവും അല്ലേ?
തിന്നിട്ട് പോവും അതാ. അതൊക്കെ കാണുമ്പോ നമുക്ക് വിഷമല്ലേ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല അതാണ് പ്രശ്നം.
ഉ ആഹ് അല്ല അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടും കഷ്ടപ്പെട്ട് വളമൊക്കെ ഉണ്ടാക്കി പറിക്കാറാവുമ്പൊ പോയിട്ടുണ്ടെൽ ആർക്കായാലും ദേഷ്യം വരും
ഉ ഒരറ്റത്ത് മാറി നിന്ന രണ്ട് വാഴ മാത്രം അവിടെ നിർത്തിയിരുന്നു ബാക്കി എല്ലാ എടുത്തുകളഞ്ഞു
ഇവറ്റകളെ ഓടിക്കാനൊന്നും പറ്റൂലേ ഓടിച്ച് കളയാനൊന്നും മാർഗംല്ലേ
ഓടിച്ചു കളയാൻ അങ്ങനെ പറ്റത്തോന്നൂല്ല അവര് കൂട്ടത്തോട വരുന്നത് നമ്മളെ ചിലപ്പോ ഉപദ്രവിക്ക ക്കും അത് കുത്തി കുത്തു ഒക്കെ ചെയ്യും അതിനൊരു കൊമ്പുണ്ടല്ലോ
അതല്ല അപ്പൊ ഞാനൊ രു സംശയം ചോദിക്കട്ടെ ഇങ്ങനെരു പാട്ട വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് പെരെ തന്നെ യിരുന്ന് ഇങ്ങനെ അടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം
ഇവരെ എപ്പഴാ വരുന്നതെന്ന് ഇവനെപ്പഴാ വരുന്നതെന്ന് നമുക്കറിയാനൊക്കത്തില്ലല്ലോ ചിലപ്പോ നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇവർ വരുന്നത്
ആഹ് അതാണ് ആ രാത്രി പാതിര ആകുമ്പോ വന്ന് കട്ടോണ്ട് പോണത് ശെരിക്ക് പറഞ്ഞാ മനുഷ്യൻ മനുഷ്യൻ നടന്ന് കക്കണ് ഇവരി ഇങ്ങനെ നടന്നുക ക്കണ് കള്ളന്മാരാണെന്ന് ചുരുക്കം.
ചുരുക്കം അങ്ങനെ വേണമെങ്കി പറയാ.
മനുഷ്യൻ വീട് കേറി കക്കണ് ഇവര് നമ്മ വെക്കണ മൊതല് കട്ടി
ഉം നമ്മൾ ഉറങ്ങാതെ ഉറങ്ങാതിരുന്ന കഴിഞ്ഞൽ ഇവര് വരുന്ന സൗണ്ട് നമുക്ക് പെരക്കാത്തിരുന്നൊണ്ട് കേക്കാം അകത്തി ഇരുന്ന് കേൾക്കാ എല്ലാരും കൂടെ കൂട്ടത്തോടെ വരുന്നതായത് കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം അങ്ങനെ ഒരുപ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട്
അധ്വാനിക്കൻ നമ്മളും തിന്നാനവരും ബെസ്റ്റ്ല്ലെ നല്ല പരിപാടിയായിപോയി ഏ യ് ഇവിടെ അങ്ങനത്തെ തോന്നൂല്ല
ഇല്ലല്ലേ ഇവിടെ ഭയങ്കര ശല്യോ എന്ത് ചെയ്യാന
കൃഷിയുണ്ട് കൃഷിയുണ്ട് നെല്ല് കൃഷിയുണ്ട് പിന്നെ കുരുമുളക് ഏ ജാതിക്ക ഏ പിന്നെ എന്തുട്ടാണ് ഇപോ തന മരച്ചീനി കിഴങ്ങ്
ആഹ ആഹആഹ് ആഹ് ആ
നിങ്ങള് അവിടത്തെ ഭാഷയിൽ എന്താ ഇവിടെമരച്ചീനി ആ പിന്നെ ചേമ്പ് വാഴക്ക കുറ്റി പയർ ഒക്കെണ്ട് ഇത്രം അനുസരിച്ചാണ് വെള്ളരി സീസണാവുമ്പോ വെള്ളരി കുമ്പട്ട സീസണാവുമ്പോ കുമ്പട്ടിങ്ങ അങ്ങനെ സീസ പിന്നെ ഓണമാവുമ്പോൾ പൂക്കള് ജമന്തി ന്നാണ് പൂവ് ഓണത്തിന് വക്കണപൂവ്ണ്ടല്ല ചെത്തി
ആഹ ഹ ആ ആ ആഹ് ആഹ് ആഹ് മനസ്സിലായി മനസ്സിലായി ഉണ്ടല്ലേ ആ
ആ ഓണത്തിനൊക്കെ അതൊക്കെ ഈ കുടുംബശ്രീ താൽക്കാര് വഴി ഇവിടെ നല്ല അങ്ങനെ പോകുമ്പ കൃഷി ഭവൻല് വന്ന് അത് നമ്മള അത് പറഞ്ഞ് കുടുംബശ്രീകാര് കൂട്ടത്തോടെ ടിച്ചോണ്ട് വന്നിട്ട് പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യും എന്നിട്ട് ഓണം ഓണാവുമ്പോ എന്നിട്ട് റോഡ് സൈഡിൽ നിന്ന് കച്ചവടം ചെയ്യും
ആ ആഹാ ആ ഇവിടെയും ആ ആ ജമന്തിതൊക്കെ ഉണ്ട് ആഹ് ആഹ് ആഹ് ഇതൊന്നും പന്നിയെടുക്കത്തില്ല ഈ ചീനി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാ ചീനി ചേമ്പ് ആ വേണ്ട
അതല്ലേ വേണ്ടൂ പിന്നെ ഞങ്ങള് വെക്കണ ഈ കുരുമൊളക്
ആ ഇല്ലല്ല കുരുമുളകൊന്നും തിന്നത്തി ല്ല ഇല്ല ഉം ഉം
അതൊക്കെയാണ്‌ ഇവിടെയുള്ളത് പിന്നെ ചക്ക മാങ്ങ
ആ ആഹ് ആ ഇതൊക്കെ അവിടെ ഇവിടെയും ഉണ്ട് അതൊന്നും പന്നിക്കൊ ക്കൊന്നും വേണ്ട അവർക്ക് നമ്മൾ കഷ്ടപ്പെടു
ചക്കേം മാങ്ങെന്നും വേണ്ട